ഹലോ
ഹലോ
ആഹ് എന്താ വർത്താനോം ഇസ ആഹ് അത് സെരി ഈ സൗണ്ട് കേട്ടിട്ട്പ്പൊ കൊറെ കാലയാലോ അപ്പൊ എടക്ക് ഇങ്ങൻ നമ്പർ ഇങ്ങ് ഇതാക്കിയപ്പളേ
ആഹ് ഞാനേ മ മഴ കണ്ടപ്പഴേ മഴേ കേട്ടങ്ങ
ആഹ് മ മഴ ആസ്വദിച്ചിട്ടുണ്ടാവൂലേ
അതിനാന്ന് ഇങ്ങനെ ഒറങ്ങി വീഴുമ്പോഴാണ് ഇത് വിളിക്കുന്നെ ആഹ് മഴ ആ സെയ്‌സ് അപ്പോഴാണ് ഈ വിളി ഇണ്ടായത് ഏഹ്
വിളിച്ചത് സല്യ ആയോ ചോയിക്കാ ഞാനേ നമ്പര് കണ്ടപ്പണ്ട് വിളിച്ച നാളെ ചെലപ്പോ മറക്കും വിളി ചാഞ്ഞെ മ്മ്
ആ അതന്നെ ആ
നാളെ ചെലപ്പോ ഓർമ്മ ഇട്ടുല്ല അപ്പ ഓർമ്മ കിട്ടിയപ്പണ്ട് അടിച്ചൊന്നേ ഒള്ളൂ അ പൊറങ്ങിക്കണോ അല്ലേതില്ലത് ഇതിലങ്ങനെ അടിച്ചതാണ്.
ഒറങ്ങിട്ടില്ല ഇങ്ങനെങ്ങനെ കെടന്ന്
ഉം ക ആഹ് ആഹ് കെടന്ന് ഇപ്പൊ ഇനി എങ്ങനെ ഇപ്പൊക്കെ ഒറങ്ങണങ്കി പത്തും പന്ത്രണ്ടു ആവും എല്ലാ വി പെരയിലു ഒറങ്ങണങ്കി പണ്ടത്തെ മായിരി ഒന്നും അല്ലല്ലോ പണ്ട മ്മളൊക്കെ എട്ട് മണിന്റെ കെടന്നൊറങ്ങിന്നു ഇപ്പൊ അങ്ങനല്ലേ ഫോണും കാര്യൊക്കെ ഇണ്ടാവുമ്പളേ അപ്പൊ അയിലങ്ങ തോണ്ടീട്ട് നോക്കിട്ടും അങ്ങനെ കെടക്കാ
ഭക്ഷണം കൊടുത്തു എല്ലാരും എല്ലാരും കെടക്കട്ടെയാരിക്കും നമുക്കിങ്ങനെ ഫോണില് കളി
ആഹ് അതെന്നെ ആഹ് എന്നെ
വിളിക്ക
ആഹ് അതന്നെ നമ്മളാ ഒയിഞ്ഞിരിക്കുമ്പളാണ് എല്ലാരും ഓർമ്മ വരു വിളിക്കും
അതന്നെ ആഹ് വിളിച്ചത് നന്നായി അത് കാരണ
ആഹ് കൊറെയായി കണ്ടിട്ട് ഞാനും എപ്പോഴും ഞമ്മുക്ക് എന്നെ ഒരിസവേ പൊറത്തെവടേലും ഒന്ന് കൂടണംന്ന്റയാ എല്ലാ ക്കും പാടെ ഫ്രണ്ട്സുകൾക്കൊക്കെ
കൂടണം.
ആ എല്ലാരും
എൊക്കെ വണോ ഞാനൊക്കെ പഠിച്ച സ്ക്കൂള്ത്ത പിള്ളേരെ എല്ലാരേം ഏഹ് ഫ്രണ്ട്‌സ്
ആ അങ്ങനെ വാണ് ഇന്ന് എല്ലാരും ഒന്ന് കണ്ട് നല്ലൊരു അപ്പൊ ഞമ്മള് സ്കൂളത്തെ ചെറുപ്പ ചെറു ഇപ്പ കാലത്ത്‌ക്ക് പോയ മാരിക്കാ നമ്മള് ഹ് ഹ് ഹ് ഹ് ഹ ആയേയ്യ് പിന്നെന്താ ആ യെ വയസ്, വയസ്സ നോക്കണ്ട നമ്മള്. അന്നത്തെ കുട്ടികള ആയിക്കാാര നമ്മള് പിന്നെ എല്ലാരും കാണുമ്പോ. അന്ന് കാട്ടിയതോ പറഞ്ഞീതോ ചെയ്തീുന്നതോ ഒക്കെ പാടങ്ങനെ പറയും.
ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ന്മള് ഇതൊക്കെ വയ
ആ ആ അപ്പള് കുട്ടീന്നള് പറെ തള്ളയക്കണ എന്നാല അതല്ല മ് ഹ് ഹ് ഹ് അല്ലാഹ്
അപ്പൊ പഴയ കാര്യങ്ങൾ പറഞ്ഞ മാരെ തന്നെ സ്കൂളില് സമയത്ത് പഠിപ്പിക്കണംമാഷമാര അതൊക്കെ നല്ലൊരുാന്ന ഓർമ്മകളാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയ
മയത്ത് ഞമ്മടെ കൂടുള്ള കുട്ടി ടീച്ചറെ ചോദി ചെയിക്കുമ്പം ഒരു പിന്നെ അവള് പേരൊക്കെ മറന്ന് അ അവള് മുമ്പഴേ ചോദ്യം ചോദിക്കുമ്പ അടുത്ത അടുത്തത് എന്റെ വേറൊരു ഫ്രണ്ടാണ് അതിടുത്ത് ഞാനാണ് ഇവളന്താ ചെയ്യണ അറിയോ? ഈ കുട്ടിക്ക് ആ നമ്മള എണീറ്റ് നിന്ന് നമ്മൾ അങ്ങനെ വേറെ കുട്ടി എഴുന്നേറ്റും നക്കാണ്േ അപ്പൊ ഇന്റെ അടുത്ത് കുട്ടി എന്താ ചെയ്യണ ഈ എഴുന്നേര നിൽക്ക കുട്ട എന്റെ ഒരു വേറെ ഫ്രണ്ടാണ് അതിന്റെ അതിന എടുത്ത ഞായിരിക്കണത് ഇവളെന്താ വിക്കുന്ന ആൾക്ക് മ്മൾ പേടിച്ചച്ച് പേടിച്ചു പേടിച്ച് ഇങ്ങന ഉത്തരം പറയണതേ അപ്പൊ ഈ ഉത്തരം പറയണ സമയത്ത് ആ ഇവളെന്താ ചെയ്യ ഈ ഇരിക് നാളെന്താ ചെയ്യണ അറിയോ? വെറുതെ നോട്ട്ബുക്കിന്റെ മ്മൾ പണ്ടത് നമ്മള് പത്രം കൊണ്ട്
ആ അതന്നെ ആ പത്രത്തിറെ.
ആ അപ്പൊ സയൻസ് അങ്ങനെന്താ തോന്നുന്ന അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഉത്തരംങ്ങനെ പറയണ സമയത്ത് ഈ പിന്നെ ഈ ഇരിക്കുന്നാൾ ഈ പത്രത്തിന്റെ പുറകിലുള്ള പത്രത്തിന്റെ ഈ ബുക്കിന്, പുതിയ ചടനം എത്രന്ന അത്രത്തിന് വാർത്തണ്ടാവും ഏ
ആ വാർമ്മ അതുണ്ടാകുവല്ലേ അതന്നെ മ്.
ഡോക്ടറോട് ചോദം ഇങ്ങനെന്ണ്ടാവും അപ്പൊ ഇവിടെങ്ങ ചോം ഇ ഇങ്ങന പേടിച്ച് പേച്ച് പറ ഇപ്പൊ പണി എന്താ പറയാറിയ ഇതോട് കൂട്ടി പറഞ്ഞു കൊടുക്കൂ.
ആ അഹ് അഹ് ആ അത് ശരി. ഹ് ഇഹമ് അതൊക്കെ രസണല്ലേ അതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കാനേ പഴയ കാലങ്ങളെ മ്
ആ അത് പറഞ്ഞിട്ട് ഞങ്ങള് കൊറേ ചിരിക്ക് ചെയ്ത്
അല്ലാ അന്നൊരു കൊത്തിക്ക കല്ല്ായിട്ടൊരു ക കളിണ്ടായിരുന്നു ഒരു അഞ്ച് കല് എടുത്തിട്ട് ക ലിന്റെ ഞങ്ങളൊക്കെ പഠിച്ചപ്പളെ കൊത്തിക്കല്ല കൊത്തിക്കല്ല അടാറ് ഉം
ആ അ അത് പിന്നെ ഇത് ഒറ്റക്കാല് ആ വേണം ആഹ റ്റ ക സ് ആഹ അതൊക്കെ ഈ കാല നിത്തക്ക് അറിയില്ലഇപ്പത്തെ മക്കൾക്ക് അതെന്താ ചോയ്ക്കും.
ആഹ അതന്നെ ഇപ്പതൈറ്റക് എന്താ അറിയാ ഇപ്പോ ഫോൺമേ തോണ്ടല കുഞ്ഞി ചെറിയ കുട്ടി മുതൽ പിടിച് തോണ്ടിരിക്ക അല്ലതെ വേറൊരു കളി അറിയില്ലല്ലോ. ഒന്നും അറിയില്ല. നമ്മളും വെറും നമ്മക്ക് എന്തേന്ന് ഇണ്ടായിനത് ടി. വി ഇണ്ടായിരുന്നില്ല. ഒരു ടി വിയില്ല ഒരു ഫോണില്ല നമ്മള് കാലം അങ്ങന് വളർന്നതാണ്
അനി ഇപ്പ കൂടെ അങ്ങനെ പറഞ്ഞത് ഇനക്ക് പത്ര വാർത്ത ഇതൊന്നുയില്ലതൊണ്ടാണ് ഇങ്ങൾക്ക് അന്നാ കളിയൊക്കെ ഒണ്ടായിരുന്നേ പറഞ്ഞേ
കളിയൊക്കെ ഒണ്ടായത് അത് തന്നെ ആ ആ നമ്മക്കും അന്നത്തെ അന്നത്തെ ഇന്നത്തെ മായിരി ഫോണും കാര്യങ്ങളൊക്കെ ഒണ്ടെങ്കി നമ്മക്കും അറിയില്ല ഒരു കളിയും നമ്മളും അതിമേ തോണ്ടികുത്തി റിക്കും. അന്നിപ്പാ ഇത് ലൈറ്റാണ്
ഉം
അന്നിപ്പിത് ലൈറ്റാണ് പറയും
അതാണ് മക്കള് പറയാ. ആ നമ്മെളെല്ലാം ആരെലും എല്ലാ സുഖത്ത് പറഞ്ഞു പോവും പണ്ടത്തെ കളി മക്കളെ
നിങ്ങളെ കാലത്തൊന്നും ഇത് ഇല്ലായിട്ടല്ലേ ഇണ്ടെങ്കി ഇപ്പോ നിങ്ങളും ജിജൂലെ എന്നാ ഓലും പറയും മക്കളെ.
അതാണ് അതാണ് ഓര് പറയാ അപ്പോ പിന്നെ
ഹങ്ങ്
പറയാം തവളച്ചാട്ടം അങ്ങനെയെക്കെ പറഞ്ഞ ഇവർക്ക് എന്തറിയും ആ അവൻ മിണ്ടായിരിക്കാൻ ഹേയ് ആ ആ
എന്തേ ഇതാക്കെ രസം. നമ്മള് അയിന് പെരയിൽ നിക്കൂലല്ലോ നമ്മള് എവിടെ കുട്ടികള് വെച്ചാ അവിടെ പോവും പെരയിൽ നിക്കൂലല്ലോ.
ആ ഇല്ല നമ്മക്ക് ഏത് എടവ് അല്ല നമ്മക്ക് ഏത്
ഏത് അടിയിൽ കൂടി പോകാനും ഏത് അന്തിക് ഇതാക്കാനും നമുക്ക് പേടിണ്ടായിരുന്നില്ല ഏത് പാടവഴി ഏത് ദേവിയെയും പാടവള്ളിയെ അന്നത്തെ കാലത്ത്.
അ വേണ്ട ഇന്ന് നമ്മള് ഇന്ന് നമ്മള് ഇവടെ വരാനും നാല് പാസ്പോർട്ട് മുന്നിൽ നോക്കി നടക്കണം നമ്മള് ഇല്ലേ ഇമ്പളെ മുറ്റതൂടെ വരുമ്പോ നമ്മള് ചുറ്റ ചുറ്റും നമ്മൾ നോക്കണം. കാരണം എന്താ വെച്ചാല്
നോക്കണം എന്തേലും ജന്തു എങ്ങനെ നോക്കി കൊണ്ടേയിക്കേരം നമ്മള്. നമ്മൾക്ക് പെറത്തക്ക് എറങ്ങിണില്ലേ. അതാണ് നമ്മളും ഇപ്പോ അങ്ങനെ തന്നെയാ നമ്മളിപ്പോ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യയില്ല. നമ്മളും ഇപ്പോ ഇരിക്കുമ്പോ ഇതും തോണ്ടി കൊണ്ടിരിക്ക തന്നെ നമക്കും പണി.
അതെന്നെ അതന്നെ
ഹ കുട്ടികള് പറയുന്നോടത്തും കാര്യയിണ്ട് നിങ്ങൾക് ഇതില്ലായിട്ട് തന്നെ ഇങ്ങള് അന്ന് തൊണ്ടായിരുന്നത്
അതാണ് ഇടുത്ത ജോലിക്ക നമ്മളെന്താ നമ്മളെന്തേലു കൊടുത്തു അടിടി വടി കൊടുത്ത് അടി വങ്ങണ്ട വിചാരിച്ചു നമ്മളും മിണ്ടാതെ
വാങ്ങണ്ടല്ലോ അതതെ.
പിന്നെ അവര് പറയന്നത് നോക്കി - കഥകളും അവർ ഇപ്പ നടക്കണ രോ- മൊബെലിൽ ഇത് മിനി അത് ഇത് എക്കെ പറഞ്ഞ് ആ അതൊക്കെ അതൊക്കെ ഞാൻ മുമ്പ്കാണിച്ചു തരും അപ്പൊ നമ്മള് കുട്ടികളാവും.
നമക്കെന്താന്നോ ഈ പഴയെ ര കഥ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോ നല്ല രസ കു കുട്ടികൾക്ക് കേക്കാനും ഇതിന് നമ്മളെ കഥ പറഞ്ഞ കൊടുക്കുമ്പളേ ഹ ഹ നല്ല രസത്തില് ഓല് ഇരുന്ന് കേക്കും മ് ഓല്ക്ക് ഇപ്പതാ കദശ്യ കേൾക്കുമ്പോഴേ.
ആഹ് അതന്ന പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ- ണ്ട് പക്ഷേ- മൊബൈല് എടുക്കരുത്ന്ന് മാത്രം പറയരുത് ഏ മൊബൈല് അവർക്ക് വേണം. ആ ആ പല ആളികളൊക്കെ കേൾക്കും പക്ഷെ മൊബൈലടു- ക്കരുന്ന് മാത്രം പറയരുത് മൊബൈൽ അവരക്ക് ആ-
മക്കള് പിന്നെ പോണംന്നൊന്നും കളിച്ചൂലേകാരം ഓൽ പഠിക്കുക കാരണം അതൊക്കെ മാറ്റി വെച്ചിട്ട്- ക്കാ അധികം മാറ്റിക്ക-
അതല്ല അത് ഇതല്ല പോ- ഇത് നമ്മുക്ക് ആസുഗം വന്നില്ലേ കൊറോണ. പ്പാന്നൊക്കെ പറഞ്ഞ വന്ന് അന്ന് കുട്ടികൾക്ക് മൊബൈൽ കൊടുത്ത തുടങ്ങ - ഇങ്ങന ശേഷം ക്ലാസ്സെ മൊബൈലിന്റെ-
ആ ഇത്തന്നെ ആയി പിന്നെ ഓൺലൈൻ ആയിട്ടില്ലേ ക്ലാസ്സുകൾ ഇണ്ടായില്ലേ? അവിടന്ന് കിട്ടാണ് പോലക്ക് എന്താല ഈ ഫോണൊക്കെ ഉപയോഗിക്ക- ചില കുട്ടികൾ കൂടുതൽ തുടങ്ങി.
അച് അച്ഛന്റെ അവടെ കയ്യിനായിലാരുന്നു അവള് ഇവ-
ആ അതെ ഇപ്പ അതല്ല മക്കള- കയിലൊക്കെ ഇപ്പ ഈ സ്കൂലും പൊക്കെ വരുന്നത് മക്കളെത് ഫോണ കൂടെ അല്ലേ. എല്ലാതും അപ്പൊ ഓൽ കൈൽ നോക്കി എഴുതാനും- ചെയ്യാനൊക്കെല്ലേ ണ്ടാവും.
മ് അതന്നെ. ഇപ്പൊ എന്ത് ചെയ്യണം മൊബൈല യി മൊബൈല് വേണം. ടീച്ചർമാർക്ക് തന്നെ മൊബൈലിലേക്ക് കൊടുത്തിട്ട് അത് നോക്കി- ചെയ്തോളിട്ടോന്ന് പറയ ടീച്ചർമാര് കയ്യൊയി - മക്കള് പിന്നെ തപ്പി പിടിക്കുമ്പോ അ അപ്പൊ ഇതിലൂടൊണ് മ - മക്കൾക്കും നല്ലതെന്താ ചീത്തത് എന്ത് പിള്ളേർക്ക് അറിയുന്നില്ല. എല്ലാം മൊബൈളിൽ തന്നെ ഉള്ളല്ലേന്ന് പറഞ്ഞ് അവര അതിലേക്ക് അവർക്ക് ആകർഷണമായിട്ടുള്ള- കാര്യങ്ങളാണ്. മൊബൈലില് കാണുന്നത് ചിത്രങ്ങളും ഭംഗികളൊക്കെ കാണുമ്പോ അവർ അതിലേക്ക് പോവും.
മോന്റെ ഇതിന്റെ വല്യ മോന് ഒരു കുട്ടിണ്ട് രണ്ടു വയസ്സ് മൂന്ന് വയസ്സയികുന്നു. അതില് ആ ആ കുട്ടിക്ക് ഫോൺ കൊടുക്കൂല ഫോണ്- കയ്യിലേ കൊടുക്ക് - ഫോണുമ്പോ തോണ്ടാനും ആയിക്കൂല ഫോണ്പോ തോണ്ടിയപ്പ കയ്യിന്റെ വരലതവേ പ്പിച്ചു മുറച്നമാരി കാട്ടും. ആ അപ്പൊ അത് ഫോണിന്റെ അടുത്തക്കന്നെ വരൂല പേടിച്ചിട്ട് ആര- ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അന്റെ അടുത്ത് ഇങ്ങനെ വന്നു നിക്കും മ്.
അല്ല ഫോണ് തൊട്ട് തോണ്ടൊന്നുല്ല.
അതെന്നെ നമ്പർ - ആ കുട്ടികള് കാണാം ചെറിയ കുഞ്ഞു മ- മക്കള് കാണണം വരല്ല കുഞ്ഞി വരലും വെച് -
ആഹ് തോണ്ടടൊക്കാ ആ കുട്ടിയെ- ഫോണ്മക്കാണ്ട് വെരല് തോണ്ടാനയിക്കൂലോള മമ്മ ഹ ഹ ഹ ഹ ഹ അപ്പൊ വെരലൊന്നന് പൊട്ടിച്ച്ന്നാത് വേ വേ നല്ലോണം വേദനിപ്പിച്ചൂ
ആ
അപ്പോൾ പിന്നെ ഇവൾക്കനോക്കൂല പേട്യേണ്. അള്ളാ.. അതൊക്കെ കൊറച്ചാലൊക്കെ തെരക്കേടില്ല പിന്നെപ്പോല് സ്വന്തായിട്ട് എടുക്കലടത്താലും നോ ത്തൂലി
അത് പറഞ്ഞ് മാത്രല്ലേ ഞാൻ പറഞ്ഞില്ലേക്കോ ഇപ്പ സ്കൂള ചെന്ന്ണ്ടെങ്കിലൂ വെല്ല കൂടന കുട്ട്യേക്ക് ആ
കൊടുക്കാതാണെ പിന്നോല്ക്ക് അത് എടുക്കാതെരിക്കാൻ പറ്റണില്ല, അപ്പോലെത് നോക്കുവല്ല പിന്നെ അപ്പൊ പിന്നെ അതും മറ്റേതൊക്കെ മറച്ചോക്കാണ്
അതാ ഞാൻ പറഞ്ഞെ അപ്പൊ ഓർക്ക് ഓർക്ക് കണ്ണില് ഇഷ്ടപ്പെട്ന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ
ഏത് കുട്ട്യേൾക്കാപ്പൊ കണ്ണിന് ഇതില്ലാത്തത് ഈ ഫോണ്ക്കോക്കീട്ടല്ലേ കണ്ണിന് എല്ല ഈ നാലഞ്ചു വയസായ കുട്ട്യേൾക്ക് ഒക്കെയീം കണ്ണ്ന് കണ്ണിന് കൊയപ്പം, കണ്ണടെച്ചിട്ടും എത്ര കുട്ട്യേളാ കണ്ണടെച്ച് നടക്ക്ണ്.
ഉം.
ഇതൊക്കെ തള്ളാര് കൊറേ ശ്രദ്ധിക്കണേ ഇല്ലെങ്കീപ്പൊ നല്ലെ ഉം. തള്ളാരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലേ
ഉം ഉം. അതാ പറഞ്ഞത് സൂക്ഷിക്കണം, വേറെന്താ?